അല്ല
ആഹ് എന്നാ വിശേഷം
നല്ല വിശേഷം
ചായുടി കഴിഞ്ഞോ
ആഹ് ചായുടി കഴിഞ്ഞ് അവിടെ ചായുടി കഴിഞ്ഞോ
ആഹ് ഇവിടെ ചായ കുടിച്ചില്ല
ആഹ് ആഹ് ആഹ്
പാല് കൊണ്ട്‌വര്ണം ഹസ്ബൻഡ് വന്നില്ല പിള്ളേര് സ്കൂള് വിട്ട് വന്ന് ഒരാള് വന്ന് കളിക്കാൻ പോയി ഇറങ്ങി പോയപ്പോ ഇച്ചിരി മഴ തോർന്നപ്പൊ കടിയൊന്നും പ്രത്യേകിച്ചില്ല
ആഹ്
അവല് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആഹ് ആഹ് പിള്ളേർക്ക് അവല് നനച്ച് വെച്ച് അവല് കൊടുത്ത് ആഹ് അത് കൊടുത്ത് അത് വേണ്ടാന്ന് പറഞ്ഞ് ഒന്നും വേണ്ട പിന്നെ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയിട്ടുണ്ട്
ആഹ്
ബിസ്ക്കറ്റോ എന്തെങ്കിലും മതിയാവുലെ കട അടുത്തുണ്ടോ അടുത്തുള്ളത് കൊണ്ടാ ഏറ്റവും പാട് നമ്മുടെ കയ്യിലൊരു പൈസ ഇരിക്കേല എല്ലാം ഈ പെറുക്കിക്കൊണ്ട് പോകും ഒരു രൂപ ഒരു മനുഷ്യര് വന്നാ കൊടുക്കാൻ കാണുകേല
ആഹ് ശരിയാണ് ഒരാള് വന്നാ ഒര് രൂപ പോലും കൊടുക്കാൻ ഉണ്ടാവൂല ഇത് തന്നെ ഇവര്ക്ക് പണി മുട്ടായി വാങ്ങാ സിപ് പ്പ് ഐസ് വാങ്ങ
ആഹ് ഇതിപ്പോ സിപ്പ് അപ്പ്‌ മേടിക്കാൻ ഈ തണുപ്പത്ത് പോയിരിക്കുന്നത് താഴെ ഒരു കടേല് സിപ്പ് അപ്പ്‌ മേടിക്കാൻ
ആഹ് അതെന്നെ ഇവിടെയും അവസ്ഥ ഇത് തന്നെയാണ് ഞാൻ പറയും ഒരു രൂ ഒര് ചില്ലറ ഒരു മനുഷ്യൻ വന്നാ കൊടുക്കാൻ ഉണ്ടാവൂല്ല
ആഹ് അത് തന്നെ ഇവിടെ അതേ അവസ്ഥ ഇപ്പൊ ചോദിച്ച് ചോദിച്ച് ചോദിച്ച് തപ്പിപ്പിടിച്ച് പത്ത് രൂപയും കൊണ്ട് പോയിട്ടുണ്ട്
ആഹ് എല്ലോടെം ഇണ്ട് ഞമ്മള് വിചാരിച്ച് ഞമ്മളെ വീട്ടിൽ മാത്രേ ഉള്ളൂ അതെ അതെ ഇവിടെ അത് തന്നെ ഡെയിലി വേണം അതെ അതെ
ആഹ് കൊടുത്തില്ലെങ്കി കെറുവാ
ആഹ് അതെ അതെ അതന്നെ ഇവിടെയും ഡെയിലി പൈസ സ വേണം ഞാൻ പണ്ടൊക്കെ നമ്മള് നമ്മളെ ചെറിയ കാലത്തൊക്കെ ഒരു രൂപയേര്ന്നു ഇപ്പം പത്ത് രൂപയിൽ കുറഞ്ഞതില്ല
പത്ത് രൂപ ഏറ്റവും പത്ത് രൂപ പോല ഇരുപതാ ചോയിക്കുന്നെ അന്നിട്ടാ പത്ത് കൊടുക്കുന്ന്
ആഹ് ഇവിടെ പത്ത് രൂപ ചോദിക്കും പക്ഷെ അഞ്ചു രൂപയേ കൊടുക്കുള്ളൂ
ആ അയില് പത്ത് കൊടുത്താ പത്ത് വേണ്ട ഇരുപത് മതിന്ന് പറയും അങ്ങനെയാ ഇതിപ്പോ എനിക്ക് തയ്യല് ഉള്ളത് കൊണ്ട് ത പൈസ കയ്യിലുണ്ട് അപ്പം അതിനെല്ലാം കിട്ടുന്ന എല്ലാം പറ
ആഹ് അത് ആഹ് അത് കിട്ടുന്നുണ്ട്ന്ന് കാണുമ്പൊ
ഇപ്പൊ ആരെ ആഹ് അതെ അതെ ഇപ്പൊ ആരെങ്കിലും തരാനുണ്ടേ അവര്ടെ വീട്ടിൽ പോയി മേടിക്കും മടിച്ചിട്ട് അതിന്നെടുത്തിട്ട് ബാക്കി തരും
അതെന്നെ ആഹ ഇത് ഇപ്പ അവരെ ഇപ്പാരെ കയ്യ്ന്ന് നമ്മളെ കയ്യിന്ന് കിട്ടുന്ന പോലെ ഇപ്പാരെ കയ്യിന്ന് കിട്ടില്ല
കിട്ടുകേല അത് തന്നെ ഞാൻ പറഞ്ഞെ ഇപ്പൊ എന്റെ ഹസ്ബൻന്റിന്റെ ഒക്കെയാണേൽ ഗൂഗിൾ പേയാ എല്ലാം അക്കൗണ്ടിലാ കയ്യിൽ അങ്ങനെ പൈസ കാണുകേ ഇല്ല പൈസ എല്ലാം അക്കൗണ്ടിലാ കെടക്ക്ന്നെ അപ്പൊ അവർക്ക് നമ്മുടെ അടുത്താണ് ചോദിക്കുന്നത് നമ്മളെല്ലെ വീട്ടിൽ നിൽക്കുന്നുള്ളൂ
അതെ അതെ നമ്മളോ നമ്മളോട് ചോദിക്കുന്നതാ മറ്റെ അവരോട് ചോദിച്ചാൽ കിട്ടൂല കേറിയ ഒരു പ്രാവശ്യം കൊടുക്കും പിന്നെ കൊടുക്കൂല ആഹ് അതെ അതെ അതന്നെ ഇവിടെ അവസ്ഥ സ്ഥ
ഞാനും ഡെയിലി കൊടുക്കുന്ന ഡെയിലി ഇരുപൂപ മുപ്പത് രൂപ വെച്ച കൊടുക്കുന്ന മൊത്തി ഇ പിള്ളേർക്കാ
ആഹ്
ന്നാലും നമ്മുടെ വീട്ടിൽ എന്തൊലും ഉണ്ടാക്കിയാ ഒന്നും വേണ്ട കടേന്ന് പോവാൻ ബിസ്ക്കറ്റോ ലേസോ അങ്ങനെയൊക്കെയ ഇഷ്ടം
ആഹ് അല്ലോടെ ഉള്ള അവസ്ഥാണ് എന്റെ ചെറുത് വ ലേസ് ഞാൻ ലൈസ് കാണിക്കാതൊക്ക എനിക്ക് പേടി എത്ര ലൈസ് കടയ് വെറുതെ കരയും ലേസ് പറഞ്ഞിട്ട് കരയും ഉം ലേസ് ഒന്ന് അമിതായിട്ട് കേട്ക്കൂ ൻ പറ്റില്ല വിശപ്പ് ഇണ്ടാവ അങ്ങെ ലൈസ് ഒന്നും കഴിച്ചാ വിഷപ്പ്ണ്ടാവില്ല ഉം മുട്ടായി ചോക്ലേറ്റ് ആഹ്
ആഹ് ഇവിടെന്ന് ചായ പോലും വെച്ചിട്ട് ഇവിടെ ബേക്കറി ഒക്കെ ഇരിക്കണ്ടോ പക്ഷെ അതൊന്നും വേണ്ട ബേക്കറി എല്ലാം ഇരിപ്പുണ്ട് ആഹ് അതാ ഞാൻ എന്ന ഇവിടെ എന്തെലും കരിപ്പുണ്ട് അപ്പ അത് എടുത്തോ നമ്മപ്പ വേണ്ടന്ന് പറഞ്ഞ് ബേ ബേക്കറിയുടെ ഡെയിലി ഒരു പാത്രം നിറച്ചിരിക്കുവ പക്ഷെ വേണ്ട പിള്ളേർക്ക്ും വേണ്ട
ആഹ് അവർക്ക് പുറത്ത് പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുമ്പോ അത് ഒന്നും വേണ്ട മു ട്ടായി ആണെങ്കിൽ അവർക്ക്ത് ഭയങ്കര ആഹ്
ഉം പെരുന്നാളിന്റെ ഇറച്ചൊക്കെ തീർന്നോ
ഇല്ലല്ല ഇറച്ചിയൊന്നും തീന്നിട്ടില്ല എന്ന് മീൻ വാങ്ങയാണ് ചെയ്തുന്നത് ഇറച്ചിയൊന്നും ഇപ്പൊ കാണാനേ വെയ്യ
അടിയ വരുന്നില്ല
അതെല്ലേ ഇവിടെ ഇന്ന് ഇന്ന് ഇന്നലെയും വന്നു മീന്
ഉം മീനിക്കും വിലയാെന്ന് തോന്നുന്നു ഇപ്പോ
ആഹ് മീനെ എങ്ങനെയന്ന അറിയില്ല ചെമ്മീനാ വാങ്ങിയത് കൊഞ്ചല്ലേ അതാണ് വാങ്ങിച്ചത് അത് എങ്ങനെ എനിക്കറിയില്ല നൂറ് രൂപയാണെങ്കിലോ നൂറ്റി അറുപത ആണ് പറഞ്ഞു നൂറ് രൂപക്ക് തന്നു
ആഹ് അത്ര നിങ്ങള അവിടന്നും വിലയില്ല
ആഹ് എനിക്ക് അറിയില്ലട്ടോ പിന്ന വില കൊഞ്ചിനൊക്കെ നല്ല വില മുന്നൂറ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് ആഹ് ഇന്ന് വില കുറവായിട്ടാവാണ് എന്താ അറിയില്ല നൂറ് രൂപക്ക്
ന്നുറക്ക കൊഞ്ചിനൊക്കെ
ആഹ് അത്ണ്ട് കൊഞ്ചിന് വിലുണ്ട്
ഉം ഉം ഉം
സീസണില് കുറയും പിന്നെ കൂന്തളൊക്കെ ഉണ്ടല്ലോ അനെ എന്താ പറയാ കൂന്തല് ആഹ് അതിനൊക്കെ ചെല സീസൺ നല്ല കുറായി ആഹ് റോസ്റ്റ് ചെയ്യുന്ന ചില ദ ചില ടൈമില് കുറയും പക്ഷെ ചില ടൈമില് നല്ല നല്ല വില ആയിരിക്കും വില കുറുന്ന ടൈമിൽ ഞങ്ങൾ നന്നായിട്ട് വാങ്ങും
ഇവ്ടെപ്പം മീൻ അങ്ങനെ വര്ന്നില്ല എറ ഇറച്ചിള്ളകൊണ്ട് ഇനിയുംഇരിക്കുവാ ഫ്രിഡ്ജില് മനുഷൻ മട് വയറിനൊക്ക വേദനയാന്നെ നമ്മളൊത്തിരി കഴിക്കുമ്പഴേ.
അത് ബീഫ് കൂടുതല് കഴി ചിക്കൻ കഴിക്കുന്നമാരില്ല ബീഫ് കഴിച്ചാൽ നമക്ക് വയറ് വേദനണ്ടാവും. അതുപോലെ കുട്ടികൾക്കൊന്നും പറ്റൂല കൂടുതല് അപ്പ നമ്മളത് എത്ര നെയ്യ് ഒഴിവാക്ക്യാലും നെയ്യുണ്ടാവും.
ആഹ് അതെ അതെ
ഞാൻ ഫുള്ള് നെയ്യ് ഒഴിവാക്കിട്ടാണ് ബീഫ് വച്ച് വെച്ചത് ഇത് വരെ വെച്ചതൊക്കെ ഫുള്ള് നെയ്യും. കളയും പഷേ എന്നാലും ഉണ്ടാവും. കു കുട്ടിയാല് എന്റെ ചെറുതിന് അത് കൂട്ടിട്ട്ണ്ടങ്കില് ഭയങ്കര ലൂസ് മോഷൻ ണ്ടാവും.
ആഹ് അതാ പാട് ചെലപ്പോ ഈ മൂരി ഒക്കെണ്ടല്ലോ മൂരിയൊക്കൊമ്പോ ചെല പിടിക്കെല ഞാന് ഇത്പോലെ എല്ലാംപറ്റി ച്ച് വെച്ച് ഇന്നലെകൊറേ വറ്റിച്ച് വെച്ചു വറ്റിച്ചുവെച്ചത് എണ്ണക്കാത്തിട്ടാമതിയല്ലോന്ന് ഓർത്ത് പഷേ പല്ലിന് വേ അങ്ങനെ ചെയ്യുവോ നമ്മളങ്ങനെ പൊരിച്ച് കഴിക്കുമ്പഴെ.
ആഹ് പിന്നെ കുക്കറില് വേവിക്ക്യാണോ?
ആഹ് കുക്കറില് വെള്ളം ഇല്ലാതെ.
ആഹ് ആഹ് ആഹ് അങ്ങന്നെ ഇത് ചി ക്കന് നമ്മള് വെക്കാനും സുഖാണ് ഇത് മുറിച്ച്ണ്ടാക്കാന്ള്ളെ
ആഹ് മുറിക്കാനാ ഏറ്റവും പാട് പിന്നെ നമ്മള് തണ്ത്ത ഐസ്പോലരിക്കവാണെ മുറിക്കാള്പ്പംണ്ട്.
ആഹ് എള്പ്പണ്ട് ഷേ അത് ഫ്രീസറിന്ന് എട്ത്ത് മാറ്റണങ്കിലി
ആഹ് ഫ്രീസലാഅവ്ടെ ഞാനന്നൊക്കെ രാത്രി ഓഫാക്കിട്ടിട്ട് രാവിലെ എട്ക്കും. ആഹ് പഷേ ഫ്രീസറിനൊന്ന് വിട് വരിയേലോ ആഹ് ഫ്രീസറിനൊന്ന് എട്ക്കാൻ പറ്റ റ്റൊണ്ട് എട്ക്കാൻ പറ്റുന്നില്ല വിട്ട് വരാൻ പാടാ.
ആഹ് അതെ
പ്പ അങ്ങനെയൊക്കെ ഇപ്പ രാത്രി ഓഫാക്കിയിട്ട് രാവിലെ എട്ത്ത് അങ്ങനെയൊക്കെ ഇപ്പ ചെയ്യ്ന്നത്.
ഞാൻ പിന്നെ ഇന്ന് ബീഫേനോക്കിട്ടില്ല എനിക്ക് കഴിയ്ന്നില്ല പണി ഇന്നലെ കൊറച്ച് നുറുക്കിങ്ങനെ വെള്ളല്ലാതെ വരട്ടിയപോലാക്കിച്ച് ഇന്നതൊണ്ട് പിന്നെ. ആഹ് പിന്നെ ന്ന് മീൻ കൂട്ടാനാപൂതി പ്പ മീന് വാങ്ങി.
ആഹ് നമുക്കും നി മീൻ മേടിക്കണം ഇതിലെ വരുവാണെങ്കി ഇവടെ പിള്ളാർക്ക് മീനോട് അങ്ങനെ വല്യ താല്പര്യംല്ല.
ആഹ് ഇവ്ടെ ഇവര് അങ്ങനെ തന്നെയാണ് ഷേ ഇന്റെ രണ്ട് ആൺകു ആഹ് ഇവ ര് ആൺകുട്ടികള് ര ആൺകുട്ടികള് വീട്ടില്ണ്ടങ്കില് അവര് കോഴിയും ബീഫൊക്കെ കഴിക്കും അവര്ക്ക് അത് എറച്ചിയായമതി. ഷേ ഇപ്പം വീ ആൺകൂട്ടികള് രണ്ടാളും ന്റെ വീട്ട്പോയതാണ്. അവര് വന്നിട്ടില്ല അവര് മറ്റേ ഇസ്ലാമിക് ഹോസ്റ്റല്ണ്ടല്ലോ അതില് ചേർത്തിയതാണ് അവരെ. അപ്പൊ അവര്ക്ക് തൊറക്കാനായ്ട്ടില്ല. ആഹ് അവര്ക്ക് ഈ അഞ്ചാം തി ഒക്കൊയായിട്ടാണ് തൊറക്ക രണ്ട് ആൺ കുട്ടികളും. അപ്പൊ അത് കാരണം ഓലിപ്പോ രണ്ട് ദിവസം വീട്ട്പോയി നിക്കാൻ പോയതാണ് ന്റെ വീട്ട്ല്. പ്പത് കാരണാണ് ദ് ബീഫ് ഒന്നും ചെലവാവത്തത് ഓര്ണ്ടങ്കി ചെലവാവും. നന്നായിട്ട് കഴിക്കും. ആഹ് പിള്ളാരില്ലാത്തെ പിന്നെ പെൺകുട്ടികളാവ്മ്പോ അവര് രണ്ടാളും അങ്ങനെ കഴിക്കൂല കഴി ഏഹ് ല്ല ഉം
അ
പിന്നെ ബീഫായിട്ട് ഇല്ലല്ല മഴയൊന്നുല്ല ബീഫായിട്ട് സ്പെഷലായിട്ട് എന്തെലുംണ്ടാക്കിന്നോ?
കട്ട്ലേറ്റ് ഒണ്ടാക്കും.
ആഹ്
ആഹ് കട്ട്ക്ലേറ്റ് ഒണ്ടാക്കും പിന്നെ ബ്രെഡ് ബ്രഡിനാത്തോട്ട് വെ ച്ചാ എല്ലാം കൂടി ചിക്കി അങ്ങനെ ഇന്നലെ ഉണ്ടകി പച്ചക്കറി എല്ലാം കൂട്ടിയേ എൻ്റെ എളായാനിക്ക് ബയങ്കര ഇഷ്ടാവാ അങ്ങനെ നാൻ വെ ആഹ് സാൻവിച്ച് പോലെ എല്ലാം കൂടെ കട്ട് ചെയ്ത് മുട്ടയും ഒടച്ച് ചൂറ്റി അയിന്റെ കൂടെത്തി ബീഫും കൂടെ വെ ച്ചിട്ട് അങ്ങനെ ആക്കി കൊട്ത്താ എളയവന് ബയങ്കര ഇഷ്ട്യാ വൈന്നോരം ആക്കിയാ കൊട്ക്കാന്നത് അല്ലാ പ പച്ചക്കറി ഒക്കെ നമുക്ക് ഇങ് ഗോവിസ് അങ്ങനെ കൊണ്ട് വന്നാ വെച്ചാ അതേപ്പോലെ ഇരിക്കും ഇതാകുമ്പോ അങ്ങനെ അങ് വയതി പോക്കും കൊളളുല്ലൊന്ന് ഓർത്താ അല്ലതെ തോരൻ വെച്ചാല്ലോ നമ്മള് അങ്ങനെ കറി വച്ചാലൊന്നും വേണ്ട
ആഹ് ഇവടെ ഇവർ തന്നെയാണ് ഇവര് അങ്ങനെ തന്നെ പച്ചക്കറി കയിക്കാൻ ബയങ്കര മടിയാണ്
ആഹ് അപ്പേ ഞാന് ഇപ്പേ അത് കൊണ്ട് അങ്ങനെക്കേ ചെയ്യന്നത് അങ്ങനെ അഞ്ഞ് അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്നി വെച്ചിട്ടാക്ക്മ്പോഴേ ഷവർമ പോലെ ആക്കി കൊട്ക്കും
ആഹ് അങ്ങനെ ആവ്മ്പോ കഴിക്കും മയണോസ് ഇണ്ട്യാക്കോ ആഹ്
മയോണേസ് നമ്മക്ക് അങ്ങനത്തെ കൊള്ളു വേലാന്ന് തോന്നു ന്നുഞാ അങ്ങനെ മയോണേ
ആഹ് ആഹ് മയോണേസ് കേട്ന്ന്യാണ്
ആഹ് മയോണേസ് അങ്ങനെ ഒത്തിരി കൊട്ക്കേല്ല
ഉം ഉം
എനി ഈ സോ തക്കാളി സോസ് ഇര്പ്പോണ്ട് കൊറച്ച് അത് വേണേ കൊറച്ച് കൊടുക്കുകേള്ളൂ
ആഹ്
ൻ്റെപിള്ളേർക്ക് എന്ത് കൊടുക്ക്യാന്നാ നമ്മക്ക് അറിയത്തില്ലാ പിള്ളേർക്ക് വേണ്ടല്ലോ
അതെ ഓൽക്ക് വേണ്ടാ അത് തന്നെ
ഉം പിന്നെ വേറെന്നാ ബക്കും പുസ്തകല്ലാ
ഫാസ്റ്റ് ഫുഡ് ഒക്കെ ആഹ് പുസ്തകം കിട്ടിയ പുസ്തകങ്ങളൊക്കെ പൊതിട്ടു ഇനി കൊറച്ച് കി ട്ടാൻ ണ്ട് ടെസ്റ്റ് ബുക്കൊക്കെ നോട്ട് ബുക്കൊക്കെ കംപ്ലീറ്റ് ആക്കി ഉം ടെക്സ്റ്റ് ബുക്ക് ഇനി കൊറച്ചുകൂടി കിട്ടാൻ ബാക്കി ഇണ്ടാവും
ആഹ് ടെക്സ്റ്റ്‌ ബുക്ക് നാളെ ഒള്ളരിക്കും
ആഹ് ആഹ്
ആഹ് ഉം വെള്ളൊക്കെ ഒണ്ടല്ലോ അല്ലോ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട്
ഇല്ല വെള്ളം അത് തന്നെ ഇന്ന് ഇപ്പോ ലൈൻ വെള്ളം വന്നാ കാരണം ഇന്നും ഇന്നലെയും യെ അത് ഇണ്ടാരുന്നു അപ്പൊ ടാങ്കിലും അതുപോലെ മറ്റേ കേനറിലൊക്കെ ഇട്ട് ഇല്ല ല്ല നാലേ അഞ്ച് ദിവസാത്തെ കുട്മ്പോം വേരും
അപ്പൊ ഓര് അത്ര ദിവസത്തേക്ക് കാണു ആയിരിക്കും അല്ലേ
ആഹ് ഇല്ല ല്ല അവര് ഇപ്പോ ഇന്നലെ ഇന്നലെ പോ രാത്രിയാണ് വെള്ളം വേരവ് തൊടങ്ങിയത് ഇന്ന് പ്പം ഉച്ചാ വെരെ ഒണ്ടാരുന്നു അത് കാരണം അത്യാവിശ്യം നല്ല വെള്ളായി പൈപ്പ് അങ്ങനെ ഇല്ല ല്ല നിക്കറില്ല ഈ പ്രാവശ്യം എന്താന്നാ റിയില്ല ആഹ് ഓരോ ദിവസം അങ്ങനെയാണ് ഈ മഴ കാരണം ആള്കക്ക് എട് ഇങ്ങനെ ഇടക്ക്യക്കൊ ഒര് മഴ ഒണ്ടല്ലോ ഇവടെ ഡെയ്ലി മഴയേയില്ല പശേ എടക്കൊക്കെ മഴയുള്ള കാരണം ആളുകള് ന ക്കാൻ എടുക്കും ഈ വെള്ളം നന്നായിട്ട്
ആഹ് ആഹ് ആഹ്
ക്യഷി നടക്കാനൊക്കെ
അവടെയക്കെ കൃഷിയൊള്ള എടവാ
ആഹ് ക്യഷി അതെ അതെ അപ്പൊ നനാക്കാൻ എട്ക്ക്ന്നാ കാരണം വെള്ളം യെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഈ മേ ഉയർന്നാ പ്രദേശത്തക്കൊക്കെ വേരാൻ നല്ലാ പണിയാണ് വെള്ളം വല്ലാതെ വേരൂല്ലാ സ്പീട് കൊറവായിരിക്കും അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആ നനക്ക്ന്നുണ്ടാവൂല്ലാ ഇപ്പേ എടക്കൊക്കെ ങ്ങനെ ചെറിയൊര് മഴ ള്ള കാരണേ അപ്പൊ അത് കാരണം ആഹ് നല്ലാ വെള്ളം ണ്ട് സ്പീഡ് ണ്ട് ള്ളത നല്ലാ സ്പീഡ് ഒണ്ട് വെള്ളം
ആ ആ ആ ആ അപ്പത് എല്ലാ അപ്പ മേളിലോട്ട് ഇങ്ങനെ ക കേറിക്കോള്ളൂ മേളിലോട്ട്.
ആ മുകളിലേക്ക് നല്ലോം കേറും അപ്പൊ ആളള് കൾ. ആ ഇറക്കള്ള സ്ഥലങ്ങളിലാവുമ്പോൾ നന്നായിട്ട് സ്പീഡില് പോകും അപ്പൊ മുക- കൊറച്ച് ഉയരത്തിലുള്ള വീടാവുമ്പോ? വെള്ളം മുകളിലേക്ക് കയറാൻ പണിയായിരിക്കും എല്ലാടും പിടിക്കുമ്പോഴേ. എർക്കത്തിക്കാണ് കൂടുതല് പോവുക അപ്പൊ ഇപ്പ. അ വല്ലാതെ കൃഷി നനക്കാനൊന്നും ആളുകൾ എടുക്കാതെ കാരണമായിരിക്കും. ഇങ്ങോട്ട് നല്ല സ്പീഡ്ണ്ട് അപ്പൊ കെണ റൊക്കെ ഇപ്പോ അത്യാവശ്യം.
അങ്ങനാ.
ആ പൈസ കൊടുകണം നമ്മള് എടുക്കുന്നതിനനുസരിച്ച്. ഇപ്പോ ആഹ പിന്നെ. നമ്മളിപ്പോ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ബില്ല് വരും.
ആ അങ്ങനെയുണ്ടല്ലേ?
ഇപ്പൊ ഈ രണ്ടു മാസം തന്നെ വെള്ളം എടുക്കുള്ളൂ. ഇനിപ്പോ അടുത്ത വർഷം രണ്ടു മാസം. വേനല് നല്ല വേനല് മാത്രം രണ്ടു മാസം എടുക്കും. ആ എനിപ്പൊ ഈ മഴ രണ്ട്. ഇപ്പൊ കുറച്ച് മഴ പെയ്താല് ഞങ്ങള് പിന്നെ വെള്ളം എടുക്കൂല. പിന്നെ രണ്ട് കിണറും ഫുള്ളായി.
ആ അതെല്ലേ. ആഹ് എന്നാ ശരിയെന്നാ ഞാൻ വിളിക്ക. ള അതെ അതെ അതെ ആ ഞാൻ വിളിക്കാം ന്നാല്ലേ. ആ ശരി ഓക്കെ.
ആ ഓക്കെ.